ഓ ആഹ് എന്തൊക്കെയാ വിശേഷം ഉം ആഹ്. പിന്നെ നല്ല വിശേഷം ചായ കുടിക്കാറുണ്ടോ വൈന്നേരം ചായ കുടി കഴിഞ്ഞോ?
ചായകുടി കഴിഞ്ഞില്ല ചായയൊക്കെ കുടിക്കാറുണ്ട് എന്തെങ്കിലു ഒക്കെ ഉണ്ടെങ്കി ചായ കുടിക്കും.
ആഹ് അല്ലെങ്കി എർങ്ങൂല ലേ ആഹ് അതന്നെല്ലാട്ത്തും. എന്തെങ്കിലും ഉണ്ടെങ്കി ചായയൊക്കെ പോവും
ആഹ്
ഉം പിന്നെ ചോറുണ്ടതായിരിക്കൂലേ
ആഹ് ചോറ്ല്ല ചോറ് ഉച്ചക്ക്ന്ന് പരിപാടിയേര്ന്നു അപ്പ പിന്നെ ചോറൊന്നു വെച്ച്ല ഞ്ഞക്ക ചോറ് വെച്ച്ട്ടൊക്കെ വാണം. എന്തെങ്കിലൊക്കെ ഉണ്ടാക്കണം രാത്രിയേക്കിനി ആ
അത് ന്നരു പണിയാലേ ഉച്ചക്ക് പരിപാടിണ്ടാവുമ്പ പിന്നെ അല്ലെങ്കി നമ്മളത അതണ്ട് പണി കയ്യും.
ആ പണി കഴിയും രണ്ട് നേരത്തിനാവുമ്പളേ ഒന്നായിട്ടങ്ങ് വെക്കും നമ്മള് പിന്നെ വേഗം തീരും
ഉം.
ഉം.
അങ്ങനെ പിന്നെ എ എവിടെ എന്തായിരുന്നു കല്യാണം?
അല്ല കുറ്റൂസൻ ചങ്ങായിന്റവിടെ കുറ്റൂസെ കുടിൽക്കല് പുതിയ വീട് ടുത്ത് പാർത്ത ഹെ. കുടിൽക്കലായിര്ന്നു അർഞ് ആഹ് കുറ്റൂസാ.
ആഹ് അങ്ങനെ ഓരോ സ്ഥൽത്ത്ലേ ഓരോന്ന് അങ്ങനെ പറയാലെ. ഞങ്ങൾ കേറി താമസം പറയും. പിന്നെ കുളിരിക്കല്ന്ന് പറയും ആ കുടിര്പ്പ് അറിം കുടിട്ക്കല് അറി കേറ്- താമസം വ് വീടുകേറല് അങ്ങനെക്കെ പറയും ആ- ആ അതെ. അതെ ആഹ്
ആ അപ്പ എന്തായിരുന്നു അവിടെ അവിടേ ചിക്കം ബിരിയാണിയാര്ന്നു.
ആഹ് അപ്പൊ അത് കഴിച്ചു ആ പിന്നെ വലിയ വിടാ ആരുടെയായിരുന്നു കൂട്ടുകാരന്റെ
ആ കൂട്ടുകാരന്റെ
ആ ആ ആ അത് ശെരി ആ ഹസ്ബെന്റ് ഇവിടെ നാ
ഇടെ നാട്ടിലുണ്ടോ ഇല്ല്യ നാട്ടില്ല പോയിക്കണ്.
ഏ അപ്പൊങ്ങളങ്ങനെ പോയതാവൂലേ.
അപ്പൊ പിന്നെ നമ്മള്താലും പോണല്ലോ അവരില്ലാത്തോണ്ടെ ഓന്റെ ഉറ്റ ചങ്ങായിയാണ്.
ആഹ് അയ്‌ ശരി എങ്ങനെ പിന്നെ കൂടെ സ്കൂൾ പഠിചത അത
അല്ല അങ്ങകൂടെ പഠിചൊന്നല്ല വടെ നാട്ട്ത്തെ എല്ലാത്തിനു എപ്പഴു കൂടെണ്ടാവുണളാണ്.
ആഹ്, അഹ് ശരി ആഹ്. പിന്നെ എന്താന്നട്ട് പിന്നെ വേറെ മക്കൾ എത്ര ആളാ
മക്കളെത്രെലാ ഏഹ്
മക്കള് എത്ര കുട്ട്യോൾണ്ടെന്ന് ചോയ്ക്കാ.
ആ മക്കള് നാലാള്ണ്ട്ൻക്ക.
ആ എന്താ? വൽതെന്താ ചെയ്യ്ണെ എത്രേലാ?
വെൽത് മഹ് ത്തര പത്താ ക്ലാസ്സിലാ.
ആ ആ എന്തുട്ടിളാ മോളോ മോനൊക്കെണ്ടോ?
ആ എത്താവിടെ റയ്ഞ്ച് പ്രശ്നംണ്ടോ?
ഇല്ല എനിക്ക്‌ കേക്ക്‌ണ് ണ്ട് എനിക്ക് ശരിക്ക്‌ കേക്ക്ണ്ട്. ഞാൻ ചോയിക്കണേന്ങ്ങനെ ഒരു താമസംണ്ടേ അതാ ഞാന്
ആഹ് ആ ഹ അകയിഞ്ഞ് ഇടക്കൊരു മു മുറിഞ്ഞാട്ടൊള്ളൊരു സംസാരം.
അതെ ഏ അയ് ശരി
ഏ ഹേ.
പിന്നേ
മോനുണ്ട് മോന് പത്താം ക്ലാസ്സിലാണേയ്.
ആഹ് പിന്നെയോ
അ പിന്നെ നാലാ ക്ലാസ്സില് മൂന്നാം ക്ലാസ്സില്.
ആഹ്
പിന്നെ ഇത്തറ വാലവാടിലാ ഒരാള്
ഏഹ് അയ്‌ ശരി
ആഹ്
രണ്ട് മോനോ രണ്ട് മോളോ എങ്ങനെണ്?
രല്ലാ ര മൂന്ന് മോന്
ആഹ ആ ശരി ഏഹേ ചെറുതാമോള്.
ചെറുതാമോള്.
ഏ ഹൊ നാലാമത്തെ കൺമണി പെ പെൺകുട്ടിനെ കിട്ടിലേ.
ആ ര് പെൺകുട്ടിയാ ടി.
ആഹ്
ഒക്കെ എന്തവ്ടെപ്പന്ന് മ മഴ മഴത് വരെല്ലിയ് നെട്ടൊ. പ്പൊന്ന് വാറ്റിവോയി.
അതെ ഔ ഇങ്ങോട്ടൊക്കെന്താ മയ രാവിലെ മുതലെ
ഏ ന്നാ ഇന്ന്ന്ന ഞങ്ങളവിടെട്ടോ മഴന്നെ പെയ്ദില്ല ട്ടോ പ്പൊന്ന് പാറ്റീട്ടൊള്ളു ഞ ട്ട് ന്ന് പരിപാടികളൊക്കെള്ളൂൽക്ക്
ഉം ഔ ഇന്ന് രാവിലെ എണീ ച്ചപ്പോ ഞാന് മദ്രാസേക്ക് വിടണോ വിടണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ കെന്നു എണച്ചു നിസ്കാരം കഴിഞ്ഞപ്പോ മഴയൊന്ന് തോർന്നു ഒരു വേഗം വിളിച്ച് പറഞ്ഞയച്ചു. അത്രക്ക് മഴയ അങ്ങനെ കണ്ണ് കാണാത്ത മഴ.
വടന്നൊന്നും മഴ പെയിതില്ലട്ടോ? ഇന്ന് ഇപ്പം ഒന്ന് മാറ്റിയപ്പോ മാറ്റിയപ്പം ഇന്റെ മോൻ പറീണ്ട് ഞങ്ങൾ മയത്ത് കുളിക്കട്ടെ മയത്ത് കുളിക്കട്ടെ ആ കുൾച്ചോളി പർഞ്ഞ് ഞാൻപ്പൊ കൊറച്ചപ്പർത് നമ്മടെ ഈ ഫോണിലല്ലേ ഒന്ന് അറിയിലല്ലോ ഓൽക്ക് എന്താ പണിഎന്ന് പോയി നോക്കുമ്പണ്ട് ഒന്നായിട്ട് മണ്ണ് കോയ വണ്ടിണ്ട് വണ്ടിമലോക്കെ തോച്ചച്ണ് കോറോ എണ്ണം ഒന്നൊന്നല്ലല്ലോ. ഇവടെ ആ എള എളച്ചന്റെ മക്കളും ഇണ്ട്. ഒക്കെ ആ
അല്ല
ണ്ട് ഉണ്ട് അപ്പൊ എല്ലാരും കൂടി കൂടുമ്പോ കളി കൂടാണ്. പിന്നെ ഓൽക്കന്നെ അറിയാ എന്തേ കിട്ടുംന്ന് തല്ല് കിട്ടുന്നഅറിയ. അപ്പോ അവ്ടെ നന്നാ മറ്റോന്. മൂത്താള് പർഞ്ഞ് ഞാൻ നന്നാക്കിച്ണ് ന്ന് ഓൽക്ക് കൂട്ടത്ത് കിട്ടുന്ന് ഓൽക്കറിയാ
അതെ ആഹ് പിന്നെ അതൊക്കെ ഒര് രസല്ലേ നമ്മള് കണ്ണടക്കാ കൊർച്ചൊക്കെ.
പണിപണി ഇണ്ടാക്കാണേ ഞമ്മക്ക്. വണ്ടിമലോക്കെ തേച്ച്ച്ച അല്ലെങ്കിലേ വണ്ടി. കഴികാനായിന് ആ പിന്നെഞ അയിമെ തേച്ച്. വരട്ട്ന്റെ അവ് മതിയാവല്ലോ മണ്ണ് മാത്രല്ലയ്‌ക്കാരം കല്ലും ഇണ്ടാവൊയ്
കല്ലും ആഹ് ഒര്തല് ലെ ഉം വണ്ടിയിലൊക്കെ തേച്ചക്ക്ണെന് കിട്ടും വാണം വേറെല്ലവ്ടെക്കെ തേക്കാന്.
ആ ഇന്നലെ മിഞ്ഞാന്നു ഇതേപോലെ ഇതൊ മാതിരി കുപ്പായത്തിലോക്കെ ചെറും, മോത്തും പോർ ത്തും ഒന്നായിട്ട് എന്നിട്ട് അകത്ത്ക് കെറ്ണ്ട് അപ്പൊ കെയികി ങ്ങട്ട് വാ പർഞ് ഞാന്.
ഉം
ഉം അപ്പൊ എന്റെ ഹസ്ബൻഡിനോട് പർഞ്ഞപോ പറയാ ഫോ ആഹ് ഇവടെ ആഹ്
ഒരു കുഴി കിണർന്റെട്ത്ത് ഒരു കുഴി ഇണ്ടാക്കി വെച്ചിക്ണ് കിണറാന്നും. പർഞ്ഞിട്ട് അഴില് പോയിട്ട് പിന്നെ കളി കെട്ട മണ്ണിലും കളിക്കണ്ട കുറെ ദിവസം ഞാൻ കണ്ണടക്കല പിന്നെ എവടിം തോച് ഒന്നും വെക്കൂല.
ശരി ആ ശരീരത്തി കുറെക്കെ മണ്ണ് വീയണം. പണ്ടത്തെ കുട്ടി ത്ത് പണ്ട്ള്ളോൽക്കൊന്നും പലോ രോഗു ഇല്ലല്ലോ. അതൊക്കെ ഈ ചളിയിലും ചേർലും കളിച്ചിട്ട് ഇപ്പത്തെ കുട്ടിയെക്കാണ്. കോണക്കോട് കൊർച്ച് കൂടുതല്.
അപ്പൊ ഞാൻ കണ്ണടക്കും അണ് ആക്കട്ടെ ന്നും വിചാരിച്ച് നല്ല കുഴി നല്ല എന്താ രസം നല്ല രസാണ്. വഴിയൊക്കെ വിട്ട് വെട്ടികോടുത്ത്.
ആ ഇന്റെ ഹസ്ബൻഡിനോട് പറയണ്ട് മോൻ പറയാ ഇവടെ ചോക്ലേ ചോക്ലേറ്റ് മത്സരം ഇണ്ടായിന് പർഞ്ഞ്. ഞാൻ വിചാര്ച്ചു പട്ച്ചോനെ പ്പത്ത ഈ ചോക്ലേറ്റ് മത്സരംന്ന് പർഞ്ഞപ്പം ഇച്ചോടിലട്ടോ പിന്നെ പറയാ മണ്ണന്നായിട്ട് മേത്ത് മേത്തൊന്നായിട്ട്.
ആ തോച്ച് ആ ആ ആ ചോക്ലേറ്റ് മത്സരം ഉം. അങ്ങൻ തന്നെ
ഫോട്ടം ഇട്ത്ത് വിടണ്ടെഴിച്ചിണ്ട് ഓനോട്. ഫോണൊക്കെ ചോദിച്ചത് എനി പക്ഷെ ഫോണില് ചാർജ് ഇല്ലാത്തൊണ്ട് ഞാൻ കൊടുക്കാതന്നതാ.
ഏഹ് അയ്‌ ശരി ആ സ്കൂള്ല്ലങ്കി പിന്നെന്താണ് പ്രശ്നം മ്മള ഫോണിലൊന്നും ചർജ്ണ്ടാവില്ല.
എ ഇ വടെന്ന് ചോയിച്ചിന് ഫോണ് ഞാൻ ഫോൺ കൊടുത്തിട്ടില്ല.
ഉം ഉം എന്റേത് ഇപ്പൊ ചാർജ് കഴി വെച്ചിട്ടുണ്ട് അതാണ് ഈ എന്റെ എന്റെ ചാർജർന്റെത് കഴിഞ്ഞും ചെയ്ത്ക്ക്ണ് അത്. കേർന്നില്ല ഭ്രാന്ത് വരും കുറെ സമയം കുത്തി വെക്കണം.
ആ അത് അത് കുഴപ്പണ്ട് നമ്മള് ഇങ്ങനെ കൊറേ കുത്തും കൊറെ ഊരും. കുറെ കുത്തും അത് അങ്ങനെ ആയിട്ടാണ് ചാർജർന് കംപ്ലയിന്റ് ആയത്.
എന്നിട്ട് അത് അപ്പൊ ങ് ദോഷ്യം വരും ഈ ചാർജറ് കഴിച്ച് വെച്ചിട്ട് അത് കാണുമ്പളേ. ഇത് പെട്ടെന്ന് കേറുന്നതാണെങ്കി കുഴപ്പല്ല ഇത് എത്ര സമയം പിന്നെ വെയിറ്റ് ചെയ്യണം അറിയൊ ഇതിലേക്ക് ചാർജ് കെറണകി.
അതെന്ന.
അങ്ങനെ പിന്നെപ്പഞ്ഞ് രാത്രീക്ക് എന്താ ഇഞ്ഞ് എന്താ പിന്നെണ്ടാ ഒക്കെഞ് മീനൊക്കെ വാങ്ങാത്തോണ്ട്
മീൻ വാങ്ങില്ലേ മക്രോണിക്ക് കടേ പറഞ്ഞയച്ചിരുന്നു കുട്ടിനെ.
ആഹ് ആഹ് അതെ ഏഹ്
ആഹ് അത് ഇഞ്ഞ് അവടെ ഇല്യ കഴിഞ്ഞ്തീർന്നുറഞ്ഞു ഇഞ്ഞ്ഇപ്പൊ വേറെ എന്തേലും നോക്കണ്ടേരും
ആഹ്
ഈ കടേല് അങ്ങനെ വെല്ലാതെ സ് വെല്ലാതെ സാധനം ഇണ്ടാവൂല മക്രൂണിയെക്കെ ഇണ്ടാവൂല വേറെന്തോ ഒരു സാധനംണ്ടല്ലോ മക്രോണിന്റെെറ്റും കൊറച്ച് വെല് പ്പെള്ളെ അതിനെന്താ പറയല് അറിയോ പാസ്തപാസ്തല്ലേ ആഹ് ആഹ് അത് അത് ഇതേപോലെന്നേണ്ലോ ഇണ്ടാക്കല് ലേ ആഹ് അത്ണ്ടെങ്കിഅത് വാങ്ങിയാ ആ് അതിന് അത് ഇണ്ടാവൂ െല്ലയ് ഇതന്നെ ഇങ്ങനെ പറഞ്ഞ് കാക്കാനോട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെതാക്കണം അ കൊണ്ടരൊള്ളൂ ചെറിയ കടയാണ് നമ്മളിങ്ങനെ പറഞ്ഞ് ഓരോന്ന ഓരോ നിങ്ങ
ആഹ് അതെന്താന്നറിയോ കേട് വരു ന്ന് വിചാരിച്ചിട്ടാ അവറ് കൊറെ കൊണ്ടുവന്ന.
അല്ല അതല്ല അതിന് അയാൾക്കറിയാൻഞ്ഞിട്ട നമ്മള് ഇന്ന് ഇങ്ങനൊധനം കൊണ്ടുവന്ന് വെക്കണംന്ന് പറഞ്ഞാ അയാൾ കൊട്ന്നെക്കും.
ആ അത് ശെരി ഉം
മക്രോണി ഞങ്ങളിങ്ങ നെ വാങ്ങല്ണ്ട് അപ്പൊ ഇയാള് ഇങ്ങനെ വാങ്ങി കൊണ്ടെന്നക്കലുണ്ട് രണ്ട് ദിവസം മുന്നേ റ്റു വാങ്ങിനി അപ്പൊ അന്ന് തീർന്നു അറ്ഞ്ഞ്
ആഹ്
ജ്യേ എന്ത്യാ വോ വിത വാങ്ങാഞ്ഞ് അത്ക്കെങ്ങനെ ചിക്കനൊക്കെ ഇട്ട്ട്ട് ആഹ് ഒന്നായ്റ്റ് വയറ്റിണ്ടാക്കിയേതന്നെ ആഹ് കുട്ടിയേക്ക് അത് മതിയല്ലോ കുട്ടിയേൾക്കും അമ്മക്കൊക്കെ അത് മതി ആഹ് ചൂടോട് കയിക്കാൻ ല്ല രസ്
ആഹ് ആഹ് എന്റെ കുട്ടി അതോപരി ഞങ്ങൾ ഇണ്ടാക്കല് പാസ്തയാക്കിയിട്ട് അമ്മള് ബട്ട്റും ചീസും ഒക്കെ ഇട്ട് പിന്നെ പാലൊക്കെ ഒഴിച്ചിട്ട് പാസ്ത അതാണ് എനിക്കും ഇഷ്ടം. അത് പിന്നെ അമ്മള് വേവിച്ച് വെള്ളം തെള്പ്പിച്ച് വേവിച്ച് ഇട്ടിട്ട് പിന്നെ പാലില് പാലൊയ്ക്കും പാലില് മൈദ കുറുക്കും പാലില് മൈദ കുറുക്കും പാല് പാലില് ആഹ് മൈദ മൈദേല് ച്ചിരി മൈദടും പാൽല്
അത് അ ആ അത് വേവി ആദ്യം വേവിച്ചെടുത്ത് ഓ തരാ. വെള്ള ഊറാൻ വെക്കെണ്ടേരും
ആഹ് ആഹ് അതെ അതെ വെള്ളം ഊറാൻ വെച്ചിട്ട് പിന്നെ നമ്മള് പാലില്. പാല് തെളപ്പിച്ച്ട്ട് ഐനകത്ത്ക്ക് കൊറച് ച്ച് മൈദ ഇട്ട്ട്ട് അത് കുറുക്കിട്ത്ത്ട്ട് പിന്നെ ഇതാ ഇതിലാ പിന്നെ വെളുത്തുളളിം അതൊക്കെ എണ്ണേല് സൺഫ്ലവറാട്ട എടുക്ക. എണ്ണിം ഓയിലൊന്നും ഇട്ക്കര്ത് അല്ലെ ബട്ട്റ് സൺഫ്ലവറ് ഇല്ലെങ്കി ബട്ട്റ് എന്ന്ട്ട് പിന്നെ ഈ മൈദയും കൂട്ടി ഒരു സാധനം ഇണ്ടാക്കി വെക്ക കൊരുകി പരുവം പോലെ ചെറ്തായിട്ട് അപ്പ പിന്നെ ഈ ആഹ് പിന്നെ ഈ നമ്മള് വേവിച്ച വെച്ച ഈ സാധനം ണ്ടല്ലോ മക്രോ മക്രോണി അതിലേക്കിടാ പിന്നെ ചീസു ട ചീസൊക്കെ ഇണ്ടെങ്കിൽ ഇല്ലന്നുണ്ടെങ്കിൽ അതൊ പിന്നെ ചിക്കൻ വേവിച്ചത് അ പുഴുങ്ങിയത് അതൊന്ന് മിക്സിൽ ചതച്ചിട്ട്. അതും ഇതിനകത്തേക്ക ഇടാ നല്ല ടേസ്റ്റാ വെളുത്തുള്ളി വേണം വെളുത്തുള്ളി ഇടണം.
വെള്ത്തുള്ളി എങ്ങനെ ഇതൊന്നും വാണ്ടല്ലേ
എൻസ് ആഹ് ഉം ബട്ട് ഏഹ് അതൊന്നും വേണ്ട
ങ്ങേ ഐല് പ്പങ്ങള് പർണ ഈ മൈദന്റെ ഉം പാല്ന്റിം ഇച്ച് മനസ്സിലായിലാ നല്ലോണം കുറ്കണോ
ആഹ് അത് നമ്മള്ആദ്യം മക്രോണി വേവിച്ച് വെച്ച്ട്ട് പിന്നെ പാല് പാല് തിളപ്പിക്ക. നമ്മള് ഒരു പാത്രത്തില് എന്നിട്ട് ഒരു ഒരു രണ്ടോ മൂന്നോ സ്പൂണ് മൈദ ഇട.
ആഹ് ചൂടാറിട്ട ചെയ്യണ്ടി അതോ തളപ്പിച്ച
ആഹ് അല്ല ആ ചൂടോടെ ആ ചൂടോടെ.
ആഹ്
ഉമ് എന്നിട്ട് അത് പിന്നെ പിന്നെ. ആഹ് കൊറച്ചൊര് നല്ലഇങ്ങട്ട് വറ്റിട്ക്കണ്ടട്ടോ ഒരു കൊറച് വെള്ളം പോലെ ആവണം ആ മൈദ വേവാൻ വേണ്ടിട്ടാ എന്നിട്ട് പ്പൻ പിന്നെ പിന്നെ നമ്മളാദ്യം എന്താണ് ഓ ഇതില് ബട്ടറില് വേറൊരു പാത്രത്തിൽ നമ്മള് വെളുത്തുള്ളി ഒന്ന് അങ്ങനെ മുക് പീച്ചെടുക്കണം ചെറുതായിട്ട് ഒന്ന് എടുക്ക ഇടണം ആ എന്നിട്ട് പിന്നെ എന്താണ് നമ്മള് അതിനകത്ത് ആഹ് ആഹ് അരിഞ്ഞ അരിഞ്ഞിട്ടാലും മതി. ചെറുതായിട്ട് അരിഞ്ഞിട ചതക്കണ്ട എന്നിട്ട് പിന്നെ നമ്മള് ആഹ് എണ്ണക്ക് ഈ മക്രോണി ഇടാ ആ ബട്ടറാണെങ്കിൽ ബട്ടർക്ക് അല്ലെങ്കിൽ അങ്ങനെ വെളിച്ചെണ്ണ ഒന്ന് എടുക്കരുത് എന്നിട്ട് അതിലിട്ടിട്ട് പിന്നെ നമ്മൾ ഈ മറ്റേ കുറുക്കി വെച്ച സാധനം ഇല്ലേ അത് ഇതിലേക്ക് ഒഴിക്ക ആഹ് ആഹ്‌ ഉപ്പിടണം നമ്മള് മക്രോണിൽ ഉ ഉപ്പിടുന്നില്ലേ
ആഹ് അപ്പൊ പിന്നെ പാലിൽ ഇടണ്ടല്ലേ
ആ പാലിൽ ഇടണ്ട ഓ പിന്നെ നമ്മൾ ഇങ്ങനെ മിക്സ് ആക്കുമ്പോ കുറവുണ്ടെങ്കിൽ അപ്പം ഇട്ട് കൊടുത്താൽ മതി
ആഹ്
ആ ചിക്കനും ഇട ചിക്കനും വേവിച്ചത് അതും ഇട്ടാല് നല്ല ടേസ്റ്റാ
ആഹ് അത് ങ്ങള് പാസ്തണോ ഉണ്ടാക്കല് അതോ മക്രോണിലോ
ഏഹ് മക്രോണിയിൽ ആഹ് മക്രോണിയിലും ഇണ്ടാക്ക മറ്റേ സാധനം ഞാൻ മക്രോണിൽ ഇണ്ടാക്കാറ്
ആ മറ്റേതിലും ഉണ്ടാക്ക രണ്ടിലും ഉണ്ടാക്ക രണ്ടിലും ഒരു ടേസ്റ്റ് തന്നെ
എന്നാ ശരിട്ടാ
ശരി എന്നാൽ ആഹ്